ഹലോ ആഹ് കേൾക്കുന്നില്ലേ
ഓഹ് കേക്കണ്ട്
ന്താ വിശേഷം
എന്തുവ നല്ല വിശേഷം
ആഹ് ഇന്താ ഭക്ഷണം കൈച്ചോ
ആഹ് ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞു കെടക്കാൻ നോക്ക്ണു
മ്മ്ഹ് നേരത്തേ കെടക്കോ
എന്നാ ഞാൻ എന്റെ വീട്ടിലാണ് ഇവിടെ നേരത്തെ കിടക്കും
ഏഹ്
ആഹ്
ഞ പത്ത് മണി ആയല്ലോ ഇനീപ്പോ നേരത്തെല്ലല്ലോല്ലേ പത്ത് മണി ആയല്ലോന്ന് പറയ്യാ
ഓഹ്
ആഹ് ആഹ് ഞാൻ പത്ത്ണിയാവുമ്പോ ഞാനും കെടുക്കും രാവില നേരത്തെ എണീക്കണെ അപ്പപ്പിന്നെ വേം കെടക്കും
ആഹ്
ഫുഡൊക്കെ കഴിച്ചിലേ
ആഹ്‌ ഫുഡ് കഴിച്ചു, ഫുഡ് കഴിക്കലയ്ഞ്ഞിട്ടില്ല. കെടക്ക
ആഹ് ന്നെന്തേ ഫുഡ്
ഇന്ന് എന്റെ ഭർത്താവും വീട്ടാരും ഉമ്മ്യും ഒക്കെ വന്നീനി ഞായറാഴ്ചല്ലേ ആൾക്ക് ലീവ് ആയിരുന്നു. അപ്പൊ വന്നീനി
അപ്പം ന്തേ നി എന്ത സുഖല്ലാഞ്ഞിട്ട് വീടട്ട്നിക്കാ
സുഖല്യാഞ്ഞിട്ടല്ല ഞാനീ വന്ന ഒന്നാന്തിയാ വന്നത്
തെൾസംന്ന്ന്ന
അല്ലല്ലാ നാട്ടിലന്നെള്ളാളാണ്. ഭർത്താവിന്റെ വീട്ട്ന്നവന്നത്. വീട്ട്ക്കെയ് അപ്പൊ രണ്ടാന്തിഒന്ന് വീണു
ആഹ്
മഴല്ലേ അപ്പൊ വീണതാ
ന്തോ പറ്റിയോ
ഇൻജെക്ഷൻ വച്ചിരിക്കാണ്. കയ്യിന് ചതവായി വൽത്തെ ഷോൾഡറിന്റവിടെ ചതവ്ണ്ട് ഉം, പ്ലാസ്റ്ററിടാൻ പറ്റില്ല, ഷോൾഡറായ കാരണം
ആഹ്
അപ്പൊ കയ്യ് കെട്ടിയിട്ട്ണ്. കയ്യ് വള്ളിയിട്ടിട്ട് ഇവിടെയിരിക്കണ്ട്
മഴ പെയ്തേനോട് നല്ലോ എത്രേലേ, വ്കല് ഡോക് ക്ടർമാർക്കന്നെ ഹോസ്പിറ്റലിലൊക്കെന്നെ നല്ല തെര്ക്കായിണ്പ്പൊ
ഫുള്ള് വീഴലാണ് ഈ പോ ന്ത ത്താ
ഈ എൽ ഈ എല്ലിന്റെ ഹോസ്പിറ്റലിലൊക്കൊ കൊറേ ആളും അങ്ങനെ പോയ വീണോര
ആഹ്, ഞാൻ പോയോട്ത്തുണ്ടായ്ന്നു. തെര തെരാ എക്സറടുക്കാൻ വേണ്ടീട്ട്..
ആഹ്‌
നമുക്ക് അയ് ഞാന്. രാവിലെ വിണതയ്രുന്നു. ഉച്ചക്ക് വല്യ കൊഴപ്പല്യ. തൊടച്ചൊക്കെ കൊടുത്തു. ഉച്ചക്കേഷം കയ്യണ്ട് മേലക്ക്‌ പൊന്തിക്കാനെന്നെ പറ്റുന്നില്ല. അപ്പൊ നീര് വന്നിട്ടുണ്ടായിന്നു. അതുകൊണ്ട് എന്താ പറ്റിന്ന്ള്ളത് വൈകിട്ടുണ്ടായിന്നു. അവിടെ പോയപ്പോ. അവർക്ക് കറക്റ്റ് മനസ്സിലായില്ല.
ഉം.
പിന്നെ ന്താ. ഡോക്ടറെ പോയി എക്സറേക്കട്ത്തപ്പോഴാണ് മനസ്സിലാവുന്നത്.
ഇംഗ്ലീഷ് കാണിച്ചിണ്ടാവൂലെ അലരും അ- അതൊക്കെ വേ ഇഗ്ലീഷി കാണിക്യന്നെ നല്ലത്. ന്നാലെ വേം ക എന്താ കം എക്സ്റേട്ത്താലാണല്ലൊ എന്താ പ റ്റിയന്ന് മനസ്സിലാവുക. മറ്റേ ഞമ്മ മറ്റേഓല് ചെതവ്. അങ്ങനെയൊക്കെ പറഞ്ഞട് കെട്ടാന്നല്ലാതെ എന്താന്ന് പറ്റിയ ഞമ്മക്കൊരു വ്യക്താവൂലല്ലോ. എക്സറേട്ത്താ പിന്നെ ഒർപ്പായില്ലേ.
ആഹ് ശരിയ, എക്സറെട്ക്കണ്ടി വന്നു ചതവാണന്ന് മൻസ്.
ആഹ് അപ്പം ഉമ്മ കാണാൻ വന്നായിരിക്കു ലേ.
ആഹ് ഉമ്മീം ഇന്ന് കാ കാക്കൂനി ലീവായിരുന്നു അപ്പൊ ഉമ്മീം കാക്കിണ്ടായ്രുന്നു
ആഹ്‌ എന്താ ഹസ്ബന്റിന് ജോലി.
ആള് നാട്ടിലന്നേണ് ഷോപ്പില.
ആഹ്‌ ആഹ്‌ ആഹ്‌ സുഖായിട്ട് പോണ്ലേ
ആഹ് സുഗായിട്ട് പോണ്.
ഉം ട്രിപ്പൊക്കെ പോവേല്ലേ.
ഉം അവര് പോലൊക്കെ ഉണ്ട് അവർക്ക് ഞായറാഴ്ച മാത്രേ ലീവ് ഉണ്ടാവഉം. അതിനനുസരിച്ച് പ്ലൻാക്കി പോലന്ന്.
ആഹ് ഷോപ്പിലാകുമ്പോ അങ്ങനെ ഒരു വിശയണ്ട് ലീവ്.
ശരിയാണ് നമ്മൾ ദുബായക്കാരൊക്കെ ആവുമ്പോ പിന്നും കൊഴപ്പില്ല. നാട്ടില് വന്നാ ഒന്ന് രണ്ടു മാസം ലീവ് ഉണ്ടാവും. നാട്ടിലുള്ളക്കെ ആൾക്കാർക്ക് നാട്ടിലുണ്ട് എന്നുള്ളൊരു പേരനെ ഉള്ളു.
ഉം.
ഒരു ഞായറഴ്ച വന്നാ ഒന്നെങ്കിൽ രണ്ട് കല്യാണം അല്ലെങ്കിൽ ഒരു കല്യാണം. ഒരു കൂടരിക്കല് അത് കഴിഞ്ഞു പിന്നെ.
കല്യാണങ്ങൾ കുറവാണല്ലോ.
കല്യാണങ്ങൾ കുറവാ പക്ഷെ ഇവര്ഈ ടയൽസിന്റെക്ക ഷോപ്പല്ലേ. അപ്പൊ കടേന്ന് റ്റൈൽസ് എടുത്തു പോണക്കുക. കുടരിക്കലുണ്ടാവും നമ്മള് പറയല്ലോ. അപ്പൊ അവിടെ അവരുടെ എന്താ പബ്ലിസിറ്റി അങ്ങനെ കിട്ടാൻ വേണ്ടിട്ട് അവര് പോവയും ചെയും
ആഹ്
വിളിക്കൂട്ടോ അങ്ങനെ പോവന്നല്ല അവരെ കടത്താരൊക്കെ വിളിക്കോപ്പോ. ഒരു അഞ്ചാറ് സ്റ്റാഫിന ഒക്കെ കൂട്ടിപള്ളി പോവ്വം ചെയ്യും.
ആഹ്
നല്ലതല്ലേ സാമൂഹ.
ആഹ് അതിപ്പോ നല്ലത് തന്നെ എന്നാലും ഓൽക്കും രണ്ട ഇട്ടർക്കും നല്ലതാണ്. ഓൽക്കാലും വീട്ടുകാക്ക ആാലും വല വന്നല്ലോന്ന എന്നല്ലൊരു സന്തോഷം.
ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് കുടരിക്കലൊക്കെ അങ്ങനെ ആടക്കൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് പ്ലൻ ആാക്കിയ പോലെൊന്നും ഞായറാഴ്ച പോകൂല അവര് ഞായറാഴ്ചൽ ഉണ്ടാവുള്ളൂ. പിന്നെ ദിവസം രാവിലെ എന്നും രാവിലെ പോവും എട്ടരക്കൊക്കെ ആവും പോവും
ഉം ഭക്ഷണക്കെ കൊണ്ട് പോവലാ?
അല്ല ആദ്യം അവിടെ ഇണ്ടെയിരുന്നു കടയില് മിസ്സ് ഇണ്ടെയിരുന്നു അവടെ ചേച്ചിമാരൊക്കെ ഇണ്ടാക്കി കൊടുക്കും
ആഹ്
പിന്നെ ചെച്ചിമാരി ഇണ്ടാക്കി കൊടുക്കും ഇപ്പൊന്ത ഗ്യാസിന്റെ ഒക്കെ ഷോർട്ടേജ് ഇണ്ടല്ലോ കിട്ടായിക്കെ ആയപ്പോ അതവിടെ അടച്ച് അപ്പൊ ചേചിമാര് ഇപ്പോ ആരെയിലൊക്കെ വന്നാല് ഷോപ്പ്ക്ക്
ഉം
കസ്റ്റമേഴസ് ഒക്കെ വന്നാല് വെള്ളക്കെ ഇണ്ടാക്കി കൊടുക്കും ഇവര് ഫുഡണ് പ്രേഷ്‌ണം ഭക്ഷണം കാര്യങ്ങളൊക്കെ ഓര്ന്നേ കൊണ്ട്വരും ന്നട്ട് അവിടന്ന് കഴിക്കും
ആ അല്ല ഇപ്പ പിന്നെ ഈ ഗ്യാസിന്റെ പ്രശ് നെ എല്ലാർക്കും ബാധിച്ചിക്കണല്ലോ ഈ ഹോട്ടല്കാരും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നവർക്ക്ഷോപ്പുകാരൊക്കെ ബുദ്ധിമുട്ടായിര്ന്ന്ല്ലേ
ആ ഹോട്ടലുകാരെണ് കൂടുതൽ ബാധിച്ചിട്ട്ണ്ടാവ നമുക്കൊക്കെ പി പിന്നെയും വീട്ട്ലല്ലേ അത്യാവശ്യം നമ്മള് പരമാവധി അത് കോർച്ച് കോർച്ചിട്ട് അട്പ്പത്ത് ആക്കും മ്മളക്ക ഒരു മാസം പക്കം പോണ ഒന്നര രണ്ടു മാസം വരെ പോകും
മ് ഞാന് ഫുള്ള് അടുപ്പത്താണ്ടാക്ക
ആഹ ഞങ്ങളും
നോമ്പിന് നർച്ചതാ പ്പൊ ഇന്നലെ തീർന്ന്
എ് എഹ്
ഇതുവരെ അത്ണ്ടേനി
ആ ഉന്ന്ട്ടോ
ഉം ഇനിപ്പോ നാളെക്ക് ഇഞ് നർച്ചിട്ട് വേണം
നോമ്പിന് കഴിഞ്ഞത്പ്പത് രണ്ട് കുറ്റി കഴിഞ്ഞു.
ആ ഞാൻ ഞാനതിന് കൂടുതലും അടുപ്പിത്ത്ന്ന് ന്നെ ഉണ്ടാക്കും ഞാൻ രാവിലെ അഞ്ചരരാകുമ്പോൾ തീ കുട്ടിയൽ പിന്നെ കൊറേ പിന്നെ ഫുള്ള് ചോറും കറിയും ഉപ്പേരിയും ആഹ് പൊഗല്ലാത്തട്പ്പ.
അതവുമ്പോ ചൂടായി കഴിഞ്ഞാല് പിന്നെ സുഗാണ്
എ വെർക്ക് ഇഷ്ടം പോലെ വെർക്കുണ്ട് ചെകിരി ഉണ്ട് നല്ല ഓണങ്ങിയെ ഇപ്പ പിന്നെ ൻക്ക് തോന്നുന്നത് ഗ്യാസിന്റൊലും നല്ലേ ഏ
കുഴപ്പല്ല്യ നമ്മക്ക്
ആ ചെലോർക്കേന്നെ വെർകില്ല ഈ ടൗൺ ഏരിയയിലൊന്നും വെർകും ഉണ്ടാവില്ലല്ലോ വെറകിന്റെ ബുദ്ധിമു തുണ്ട നിങ്ങളെ എവിടെ എങ്ങനെ വെള്ളൊക്കെ കേറുവോ
ഇല്ലല്ല ഞങ്ങളത് ഇന്റെ വീട് ഉയർന്ന പ്രദേശത്ത് ഭർത്താവിന്റെ വ് വീട് ഒരു നര്ന്ന പ്രദേശത്താ വെള്ളം ഒന്നും കേറൂല
വേനലിനൊക്കെ വെള്ളം ഉണ്ടാവോ ബുദ്ധിമുട്ടുണ്ടാവോ
ആ കൊഴപ്പില്ല ഇണ്ടാവല് ഇണ്ട്
ആ
വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അങ്ങനെ അറിഞ്ഞിട്ടില്ല്യ പക്ഷെ നമ്മള് നോക്കൂട്ടോ വേനലൊക്കെ ആയാലും അത്രയും കുറച്ച്ട്ടന്നെ ഉപയോഗിക്കുള്ളൂ ബുദ്ധിമുട്ടാനുള്ളതും ഞമ്മൾ തന്നെയല്ലേ
ആ അതൊക്കെ ശരി
മ് മ്
വെള്ളല്ലാഞ്ഞ അയിന് എന്ത് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ ഏ എത്രയോ ആള് വെള്ളത്തിന് ബുദ്ധിമുട്ടുണോല്ണ്ട്
ആ അതല്ല വീടിന്റെ പുറത്ത്ക്കേ
ഉം
വേറെ സെപ്പറേറ്റ് അടുപ്പൊക്കെണ്ടോ
ഇൻകോ ഓ ഒണ്ട് ഉള്ളിൽ ഉള്ളിലും ഉണ്ട് പുറ- ത്ത് കയിഞ്ഞ ഞാൻവല്ലാതെ ഞങ്ങള ആരെങ്കിലും വന്നാല് വിര്ന്നക്ക വരൂല്ലേ
ആഹ്
അങ്ങനെയൊക്കെ ആകുമ്പോൾ വെല്യ കല്ല് വെക്കാനും വെല്യ പാത്രങ്ങൾ ചെമ്പൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പുറത്ത്ന്നെ ഒരു ചെറിയ കൊട്ടത്തളുണ്ട് അടുപ്പുണ്ട്
ഉം
അപ്പോ പിന്നെ അങ്ങനെ എന്തേങ്കിലും ആവശ്യം ഇണ്ടാകുമ്പോൾ അവിടെ ഇതാക്ക
ഉം
ആഹ് ഫുഡൊക്കെ തോനെ വെക്കേണ്ടിക്കെ വന്നാല് അവിടുന്ന് തന്നെ ഉണ്ടാക്കും
ആഹ് ഞങ്ങക്ക് പുറത്ത് അടുപ്പ് ഇല്ല അവിടെ ഭർത്താവിന്റെ വീട്ടിലെ
ഉം
പിന്നെ അതേപോലെ പോറത്ത് അടുപ്പില്ല അതേപോലെ പോറത്തേ കൊട്ടത്താളുണ്ടല്ലോ
ആഹ്
അതൊന്നുമില്ല അപ്പൊ മാക്സിമം നമ്മള് കട്ടൻ കൊറച്ച് തന്നെ അടുപ്പത് വെക്കുക കൊടതാളത്തിലൊക്ക് ഈ ഉള്ളിലിള്ള സിംഗാണ് അപ്പ അതിലിങ്ങനെ കാറ്റ്ള്ളതൊക്കെ ഒരുപാട് കഴിക്കുമ്പോ ബ്ലോക്ക് ആവും പൈപ്പേ
ആഹ്
നെയ്യ് അടഞ്ഞിട്ടും കരി അടഞ്ഞിട്ടും ബ്ലോ ഇങ്ങനെ ബ്ലോക്കായി വല്ല് ഇണ്ട്
ഉം
ക്ക് പേടിയാണ്
ഞാൻ നിക്ക് പിന്നെ എങ്ങനെ കണ്ട് ആഹ് ഞാനും തറവാട്ട് നിൽക്കണംന്ന് അങ്ങനെയിന്ന് അപ്പ ഇപ്പൊ സ്വന്തം വീടെട്ത്ത് മാറി കൊർച്ചായിട്ടോ പത്ത് വർഷായി അപ്പൊ പിന്നെ ഇബടെ ഒക്കെ അങ്ങനെക്കെ ആക്കീണ്
ഉം അത് കൊഴപ്പല്ല്യ നമുക്ക് വെറകും കാര്യങ്ങളൊക്കെ ഇണ്ടെങ്കി ഗ്യാസൊക്കെ അത്രയും കൊർക്കാ ഉപയോഗിക്കാൻ നല്ലതന്നെ
ഉം പിന്നെ തോന തൊക്കെ ഇണ്ടാക്കുമ്പോ ഞാൻ പൊർത്ത്ന്ന് ഇണ്ടാക്കും അയിന് പിന്നെ പൊർത്ത് പോകല്ലാത്ത അല്ല അവ്ത്ത് പോകല്ലാത്തതാണ് പൊർത്ത് പിന്നെ പോകല്ലോടുത്ത്ക്കു ആവും
ഇത് ഇത് ഇതിന് കൊഴപ്പൊന്നുല്ല നമുക്കിപ്പോ രാവിലെ അവർക്ക് ഫുഡ് ഒക്കെ ആക്കി കൊടുക്കുമ്പോത്തിന് നമ്മളെ രാവിൽത്തെ ഉച്ചക്കത്തെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ്
ഉം ആ പിന്നെ അപ്പോ ഒര് രാവിലെ നമ്മള് കൊർച്ച് ബുദ്ധിമുട്ടായാലും പിന്നെ ഫ്രീ തായല്ലോ
ആഹ് പിന്നെ വേഗം പാ അടിച്ച് വാരി തൊടക്കലോക്കെ കഴിഞ്ഞാല് ഒരു പന്ത്ര - ണ്ട് മണി ആവുമ്പോ നമ്മള് ഒഴിഞ്ഞിരിക്കാൻ തൊടങ്ങി
ഉം അല്ല ഭർത്താവിന്റെ വീട്ടില് ആരെക്കെള്ളെ
അവടെ ഞാനും ഉമ്മീം ഉപ്പീ കാക്കുന്നെ ഉള്ളു
ഏഹ്
വേറൊരു അനിയന്ണ്ട് അനിയത്തിണ്ട് അനിയത്തിടെ കല്യാണം കഴിഞ്ഞു അവര് വരും ഇനിയിപ്പോ സ്കൂളൊക്കെ വെക്കേഷൻ ആയാലെ വരു പിന്നെ അനിയന് നാട്ടിലല്ല ഏഹ്
അനിയത്തിക്ക് കുട്ടിയളൊക്കെ ഇണ്ടോ
ആ ഇണ്ട് ണ്ട് അവർക്ക് രണ്ട് മൂന്ന് മക്കള്ണ്ട് ഇപ്പൊ ചേർത്ത്ട്ടൊള്ളു സ്കൂൾല്
ആഹ്
ഉം പിന്ന അനിയനിണ്ടവന് ഏഹ്
നിനക്കെത്ര കുട്ടിയളാ
ഇൻക്കോരാളള്ളൂ
ഓരാള ആ സ്കൂൾല് പോവൽണ്ടോ
ഇല്ലില്ല ആൾക്ക് സെപ്റ്റംബറാവുമ്പോ നാലാവു
നാലോ
ആഹ്
അങ്ങനവാടി പോവോ
അങ്കലവാടില് ചേർ കൊണ്ടയാക്കിട്ടില്ല
ഉം അഹ് ഭയങ്കരരു ടാസ്കാ അങ്കനവാടി കൊണ്ടയാക്ക്ണ
ആഹ് അങ്ങനെ ആ ആള് പോവും അങ്ങനെ ഇഷ്ടള്ള ആളൊക്കെ തന്നെണ് കുട്ടിയോളപ്പം കളിക്കാനൊക്കെ പക്ഷേ ഞങ്ങളവ്ടെ അടുത്തൊന്നുല്ല
അവൂ ബുദ്ധിമുട്ടാ ലെ
ഒന്നുങ്കി ആരെലും കൊണ്ടയാക്കി കൊടുക്കണം അല്ലെങ്കി ടീച്ചർമാരൊക്കെ പോവുമ്പോ കൊണ്ടോവല്ലെ ചെയ്യ
ആഹ്
അപ്പൊ അവര് കൊണ്ടോവൊ
ആഹ് അങ്ങൻത്തെ ബുദ്ധിമുട്ടാലേ ആഹ് ന്നാ ശെരി ഓക്കെ